ആഹ് ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് പറഞ്ഞോ.
ആഹ് എന്തേലും റേഞ്ച് ഇഷ്
ആഹ് അറിയത്തില്ല ഉം ഉം.
പൊഴേ തോടൊക്കെ എന്തൊ അടുത്ത് പൊ
ആഹ് പുഴേ ഒരു അഞ്ച് മിൻറ്റ് ദൂരത്തേ നടന്ന താഴെ പുഴയാ.
ആഹ്
ഞങ്ങൾ അങ്ങനെ പുവ്വാറില്ല മണ്ണെടുത്ത് കുഴിയൊക്കെ ആയി കേടക്കുന്ന സ്ഥലങ്ങളാ അതുകൊണ്ട് എറക്കത്തിലാ അതുകൊണ്ട് പോകാറൊന്നുല്ല ആതോൻ എണ്ട് എണ്ട് എണ്ട്ണ്ട് അതൊണ്ട് അങ്ങനെന്നും പോവാറില്ലേ ഉ ഏയ് ഇല്ല.
താ ഒല്ലേ ബുദ്ധിമുട്ട്.
ഉം അതെ നാത്തൂന്റെ എന്റെ നാത്തൂന്റെ വീടിന്റെ ഭാഗത്ത് പൊഴയാ. പുള്ളിക്കാരീടെ വീട്ന്റെ അവടേ കൊണ്ടു പോവുംമ്പോ ഈ നാത്തൂന്റെ ഹസ്ബൻ്റ് എടുത്തോണ്ട് പോവുങ്ങനെ.
ആഹ് ആഹ്.
ആഹ് അന്ന് എൻഗേജ്മെന്റ് കൊച്ചിന്റെ എൻഗേജ്മെന്റ് സമയത്തൊക്കെ നാത്തൂന്റെ ഹസ്ബന്റ് എടുത്തോണ്ട് അവടെ കൊണ്ടോയി കഴ് ക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടപ്പോ കൊണ്ടോയി ന്നനക്കുന്നുണ്ടായിരുന്നു. ഇല്ലാ.
ആഹ്.
ഉം ആള് കൊണ്ടുപോയിട്ട് ആൾടെ കയ്യിലിട്ടേ.
ആഹ് ആഹ് കുൾപ്പിച്ചിട്ട് കൊണ്ട് വരാല്ലെ.
ആഹ് അതെ അതെ.
ആഹ് ആഹ്.
ഉം പിന്നെ?
പിന്നെ എന്താ കൃഷിയൊക്കെ ണ്ടോ?
ആഹ് കൊർച്ച് ത് വഴ്തന വേണ്ടാ പയറ് പയറ് കൊറവാ കോവല് അങ്ങനെ കൊറച്ച് കാര്യങ്ങളൊക്കെ അവിടെയോ?
എന്തേലും വളമൊക്കെ ചെയ്ത് കൊടുക്കോ
ഏ വളൊക്കെ ഹസ്ബൻഡ് എന്തോ ഇടുന്നാണ എന്തോ പതിനെട്ട് പതിനെട്ടോ എന്തോ പേര് പറയനേക്കാ മറന്നുപോയി
ആഹ് ആഹ് കൃഷി ഓഫീസിന്നും മേടിക്കുന്നാവു അല്ലേ
അല്ല അല്ല ല്ല കടേന്ന് വാങ്ങുന്നയാ
ആഹ് ആഹ് ആഹ്
ഉം
വിത്തൊക്കെയോ ചെടിയൊക്കെയോ അതൊക്കെ എവിടന്നാ കടയിൽന്ന് മേടിക്കുന്നത് തന്നെ
ആഹ് അവിടെ കൃഷി ഓഫീസിന്നും അവിടന്ന് ഇവിടുന്നു പിന്നെ ഓൺലൈൻ കണ്ട് വാങ്ങുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റയിലൊക്കെ പരസ്യം കണ്ടിട്ടെ ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ വാങ്ങുന്നുണ്ട് അങ്ങനെ വാങ്ങിച്ചിടുന്നത് കൊണ്ട്
ആഹ് അതൊക്കെ ചെയ്യാനും ഇഷ്ടാണല്ലേ ഇപ്പൊ
ആൾക്ക് ഭയങ്കര ഇഷ്ട കൃഷിയൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടാ ഉം
ഉം ഒരു മെഴുക്ക് പെരട്ടി ഉപ്പേരി ഉപ്പേരിക്ക് ഒക്കെ ഉള്ളത് കിട്ടും പിന്നെ പച്ചമുളകൊക്കെ ഉണ്ടമുളക് കാന്താരി എല്ലാം നമ്മൾ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ട്
ആഹ് ആഹ് ഇല്ല വാഴ കപ്പയൊക്കെ ഉണ്ടോ
വാഴയില്ല വാഴയുണ്ട് കപ്പയില്ല കപ്പ ഉണ്ടായിരുന്നു പക്ഷെ പന്നിയുടെ ശല്യം കാരണം അപ്പൊ കന്ത് കപ്പയൊന്നും ഇല്ല
ആഹ് ആഹ്
ഭയങ്കര പന്നി ശല്യം കൂടുതല കാ കാട്ടുപന്നി ശല്യം കൂടുതല ഇവിടെ ഉം രാത്രി
രാത്രി
ആഹ്
കണ്ടിട്ടുണ്ടോ
ആഹ് പിന്നെന്താ
ആഹ ആഹ്
ഇതില് ഞങ്ങളുടെ സൈഡേ കൂടെക്കെ ഇറങ്ങി പോവുന്നത് കാണ ഉം
ആഹ്
ഉം
ഞങ്ങളും ചെറിയ രീതിൽ മുളകുണ്ട് പിന്നെ കോവലുണ്ട് കോവയ്ക്ക അറിയുവോ
ആഹ് അറിയാലോ ഇവിടെ ഉണ്ടല്ലോ കോവല്
ആഹ് ആഹ് ഞങ്ങ
ഉണ്ടക്കോവലുണ്ട് നീണ്ട കോവലുണ്ട്
അതാവുമ്പോ ചെറിയൊരു ചില്ലയിലേക്ക് കയറ്റി വിട്ടാൽ മതിയല്ലോ അധികം
അതെ അതെ വേണ്ട വേണ്ട വേണ്ട
പെട്ടെന്ന് ഇണ്ടാവയും ചെയ്യും ഉണ്ടായി കഴിഞ്ഞാ പിന്നെ എപ്പോഴും അതന്നെ ആരിക്കും വേണ്ടപ്പോ എനിക്കും കുഞ്ഞിന് മാത്രം ഇഷ്ടള്ളു ബാക്കി ആരിക്കും ഇഷ്ടമല്ല ഡെയിലി ഇത് പറിച്ച് കറി വെച്ച് ഉപ്പേരി വെച്ച് വെച്ചിട്ടേ
ആഹ് ആഹ്
ഉം അങ്ങനെ ചെറിയ രീതിൽ നമ്മുക്കും അല്ല ഒത്തിരി ഒന്നുല്ല കൊറചീശെ ആയിട്ട് ഇതേപോലെ ഒരു തോരനൊക്കെ വെക്കാ പിന്നെ എന്നും കഴി മടുപ്പവാണെ
ആഹ അതതെ ചീര ഇവിടെ പച്ച ചീര ഉണ്ടായിരുന്നു അങ്ങനെ എന്നും കഴുപ്പും മടുത്തായിരുന്നു പിന്നെ പിന്നെ ഇപ്പൊല്ല
ഉം ഞങ്ങൾക്കുണ്ട് പച്ചച്ചീര ഉണ്ട് പിന്നെ ഈ അഹ തൊ വള്ള വള്ളിയിൽ വളരുന്നൊരു ചീര അറിയോ ചെറിയ ചെറിയ ഇലയായിട്ട്
കുപ്പച്ചീരിയോ
അൽ അല്ല
ഓക്കെ
പേര വട്ടില്ല ചെറിയ ചെറിയ ഇലയായിട്ട് അഹ
ഉം ഉം ഉം ഓക്കെ ഉം അപ്പൊ ഇനക്ക് വളം ഇടുവോ വളം വളം വാങ്ങി ഇടുവൊ അതോ ഹലോ ഹലോ ഹലോ ഏഹ്
ഹലോ
ആഹ കേക്കുന്നുണ്ട് പറഞ്ഞോ പറഞ്ഞോ കേൾക്കന്നുണ്ടോ?
ആഹ എനിക്ക് കേക്കുന്നില്ലേ
ആഹ എനിക്ക് കേകുന്നുണ്ട് എനിക്കിവിടെ വൈഫൈ ആണ് ഞാൻ നോക്കുന്നത് എന്താ സംഭവംന്ന്
ആഹ് ഞാൻ കട്ടായോ കട്ടായോ നോക്കകട്ടായിട്ടുല്ല പക്ഷെ വോയ്സ്ന്നും കേക്കുന്നൂല്ല
ആഹ് അതെ
ആഹ് പിന്നെന്തുവാ ഏഹ പിന്നെ എന്തൊക്കെയാ സ്പെഷ്യൽ ഉണ്ടാക്ക
സ്പെഷ്യൽ എന്താ ഇതൊക്കെ തന്നെ ഫിഷ് മീന് ആഹ ഞങ്ങൾവിടെ കൂടുതലും നോൺ വെജ് ഒക്കെയാണോ
ആഹ ഡെയിലി ഉണ്ടാവുല്ലേ
അതെ എടക്ക് എന്തെലും വാങ്ങും ഒന്തെങ്കില് ഇങ്ങനെ മീൻ തന്നെ ആയിരിക്കും നമുക്ക് പച്ചക്കറിയുടെ ഇത് കുറവാ പച്ചക്കറി എപ്പോഴും ഒന്നും യൂസ് ചെയ്തില്ല വല്ല പോരും പിന്നെ തോരന് അവിയൽ അങ്ങനെ വല്ല ഒക്കെ ആണെങ്കിലേ ഒള്ളൂ ഫിഷ് ആഹ കഴിക്കും ഫിഷ് അല്ലേ കൂടുതല് ഇവിടെക്കെ ഫിഷാ കൂതലും വാങ്ങ
അഹ അഹ എരിവൊക്കെ കഴിക്കും അവൻ
ആഹ് കൊടുക്കും ഞാൻ കുഞ്ഞിലെ തൊട്ടേ എരിവൊക്കെ കൊടുക്കും ചെറുതിലേ എരിവൊക്കെ കൊടുക്കും അതുകൊണ്ട് എരിവ് ഭയങ്കര ഇഷ്ടാ
ആഹ് അപ്പൊ കൊഴപ്പൊല്ല നമുക്ക് ഒരു കറി വെച്ചാ മതിയല്ലോ
ആഹ് അതെ ഇപ്പഴും കരിക്കും ഒരു കുഴപ്പവുല്ല അവന് എരിവ് ഭയങ്കര ഇഷ്ട
ഇവിടെ എരു പറ്റത്തില്ലേ ഞങ്ങള് സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കുക ചെയ്യുക രണ്ടാ ഒരാൾക്കൊന്നും അവന് വേറെ ഞങ്ങക്ക് വേറെ അങ്ങനെ
ഉം ഉം ഇവനെങ്ങനൊന്നും ഇല്ല ഇവൻ കഴിച്ചോളും
അവന് കുഞ്ഞിലേ കഴിക്കുായിരുന്നു നാവില് നിറയെ പൊണ്ണണ്ട് അപ്പോ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അത് കാരണം ഒരു തുള്ളി കുരുമുളക് പൊടി ഞാൻ ഇടത്തുള്ളു
അത് പിന്നെ പറ്റത്തില്ല കാരണം എരിവ് നാവില് ഇത് വന്ന് കഴിഞ്ഞാൽ അറിയാല്ലോ നമ്മക്ക് നമ്മുക്ക് തന്നെ വന്നാലുള്ള പെടപ്പെല് നമ്മക്ക്
എനിക്കും ഉണ്ടേ അപ്പൊ എന്റെ ഹസ്ബന്റ് പറയും നിന്റെ പാരമ്പര്യം കിട്ടിയതാ പറയും അമ്മേനെ പോലെ തന്നെയാ ഈ മകൻ എന്ന് പറയും എനിക്ക് ഭയങ്കര എല്ലാം എനിക്ക് പേടിയാ അതേപോലെ അവനും പേടിയ അപ്പൊ അമ്മേനെപോലെ തന്നെയാ ഈ മകനെന്ന് പറയും എന്ത് അവര് പേടിയില്ലാത്ത കുടുംബാ അവര് എന്ത് വന്ന് കഴിഞ്ഞാലും അവര് പേടിയില്ല അവര് മുന്നിൽ ഇറങ്ങി നിൽക്കും പക്ഷെ അതേപോലെ അല്ല നമ്മള് നമ്മള് പേടിയുള്ളതിനൊക്കെ പേടിക്കും അങ്ങനെയല്ലേ അപ്പോ ആള് പറയും അമ്മേനെ പോലെ തന്നെയാ നാവില് കുഞ്ഞിലേ മുതലേ പുണ്ണുണ്ട് അത് കാരണം ഇവന് ഇപ്പൊ നോക്കുമ്പോ അവൻ കുഞ്ഞിലെ നല്ല എരിവ് കഴിക്കുവായിരുന്നു ഇങ്ങനെ എരിഞ്ഞാലും ഇങ്ങനെ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് കഴിക്കുവായിരുന്നു പക്ഷെ ഇപ്പം അതിനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അത് കാരണം ഇപ്പ അവന് വേറെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കും നമ്മള് എന്തു ഉണ്ടാക്കിയാലും സാമ്പാറ് ഉണ്ടാക്കി യാൽ ആദ്യം എരിവില്ലാണ്ട് മാറ്റിയിട്ട് പിന്നെ മുളക് പൊടിയിടത്തുള്ളൂ അങ്ങനെ എന്ത് വെക്കയാണെങ്കിൽ അവന് സ്പെഷ്യലായിട്ട് മാറ്റിയിട്ട് പിന്നെ നമ്മുക്ക് ബാക്കിയുള്ളത് വെക്കും ഇപ്പൊ ചെറിയ കുഞ്ഞുണ്ട് അവൾക്ക് ഞാൻ കുറച്ചീച്ച് എരിവൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പ ഒന്നേ കാലായല്ലോ അപ്പൊ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചീ മീനൊക്കെ ഇതാക്കുമ്പോ അങ്ങനെ എരിവ് തുടങ്ങിയിട്ടുണ്ട് ഇനിപ്പൊ അവൾക്ക് എങ്കിലും ഇങ്ങനെകഴിച്ച് ശരിയാവട്ടേന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോ നമ്മുക്ക് എരട്ടിപ്പണിയാവും ഒന്നും കഴിക്കത്തെ കഴിക്കാൻ പറ്റത്തില്ല പുറത്ത് പോവാ എരിഞ്ഞോണ്ടിരിക്കൊള്ളു അവനൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ബിരിയാണി ഭയങ്കര ഇഷ്ട പക്ഷെ ഇവൾക്ക് മസാല പറ്റത്തില്ല അങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തേലും ഓർഡർ ചെയ്യ് അമ്മ പറയും ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ അൽഫാമും മന്തിയൊക്കെ ഓർഡർ ചെയ്യും പക്ഷെ അവന് കഴിക്കാൻ ഒരു തുള്ളി ടേസ്റ്റ് നോക്കീട്ട് പിന്നെ ആ ചിക്കനോ കാര്യങ്ങളോ അതൊക്കെ നല്ല സ്പൈസി അല്ലേ അപ്പൊ അവന് അത് കഴിക്കാൻ പറ്റത്തില്ല അത് ഭയങ്കര പിന്നെ ഇനിയിപ്പോ അത് അയ് ഒരു ഓയിൽമെന്റ് ഒക്കെ തന്നു ഞാൻ ഹോ ഹോസ് പിറ്റിൽ പോയപ്പൊ പക്ഷെ നാവിൽ തേക്കത്തില്ല നാവില് തേച്ച് പിടിപ്പിച്ച് വെക്കേണ്ട ഒരു ഓയിൽമെന്റ് ആണ് ആള് ജന്മം ചെയ്ത ചെയ്യില്ല നാവിലങ്ങനെ ഒന്നും ആവുന്നതോ ഒട്ടുന്ന അങ്ങനെ ഒന്നും ഇഷ്ടല്ല അത് ഒരു തുള്ളി ആയി കഴിഞ്ഞ അത് അപ്പളേ കൊണ്ട് പോയിട്ട് വായ ആഹ് വിരലിട്ട് കളഞ്ഞിട്ട് പിന്നെ എന്തേലും ഭക്ഷണം കഴിക്കത്തുള്ളൂ അതിന്റെ ഒരു ചൊവയുണ്ടാവോലോ അത് പോവാൻ വേണ്ടിയിട്ട്
ഉം ഉം
അത് കാരണം അത് മാറുന്നു ഇല്ല ഇപ്പൊ പിന്നെ ഇപ്പോ നമ്മളീ മോരും വെള്ളം കൊടുക്ക അങ്ങനെയൊക്കെ ഇണ്ടല്ലോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്ക എങ്ങനേലും കുറഞ്ഞ് കിട്ടിയാന്ന് പറഞ്ഞിട്ട്
കുറയും കുറയും ടെൻഷൻ ആവാതിരിക്കു ഇതൊക്കെ ചൂടിന്റെ ഒക്കെയായിരുന്നു ഇപ്പ ചൂട് പെട്ടെന്ന് തണുപ്പിലോട്ട് മാറിയ കാലാവസ്ഥയൊക്കെ മാറി വരുന്നല്ലേള്ളൂ ഒന്ന് ഒരു കാലാവസ്ഥയുടെ കാര്യം പറയാതിരിക്കുന്നത നല്ലേ ചൂടാണോ അതും അല്ല തണു പ്പാണോ അതു അല്ല
അതെ
ഉം അതോണ്ട് ഇങ്ങനെ നിക്കല്ലേ.
ഉം കൊറച്ചൊക്കെ വെയിലുള്ളത് നല്ലതാ തുണിയൊക്കെ ഒണങ്ങി കിട്ടുവല്ലോ.
ആതെ
കണ്ടിന്യു
മഴ ഇല്ലാണ്ടായാലും വേനലായിപ്പോം കടുത്ത വേനലായിപ്പോ മഴ ഇല്ലാണ്ടായാലും അടു ത്ത വേനലിൽ വെള്ളം പോലും കാണത്തില്ല.
ഏഹ് മയില് കൂടുതൽ കൂടി കഴിഞ്ഞ മമഴയുണ്ടാവില്ല്യാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ?
ഇവിടെയൊക്കെ ഇണ്ട്.
ഉം ഇബടീണ്ട് ഒത്തിരി മയിലാ. ഇപ്പഴാണ് കൂടുതലായിട്ടും കാണാൻ തൊടങ്ങിയിരിക്കുന്നേ.
ആഹ് ഇപ്പോ ഒര് ഇവിടെ ഒരു അഞ്ച് വർഷായിട്ടാ തോന്നുന്നു ഇങ്ങനെ കാണുന്നത് പണ്ടൊന്നും കാണാറേ ഇല്ലായിന്നുന്ന്
ഇല്ല പ ണ്ടെവിടേലും പോകുമ്പോ ഒരെണ്ണം കണ്ട് കയിഞ്ഞ ഭയങ്കര ഒരു സം ഇതിപ്പോ കാക്കേളെ പോലെയാണ്. ഒന്ന് വന്നാ കൂട്ടം കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ പിന്നാലെ കുഞ്ഞുങ്ങളൂണ്ടേ കോഴി കുഞ്ഞുങ്ങളെ പോലെ ചെറിയ ചെറിയ
അത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല.
ആഹ് ഇത് ഈ കുഞ്ഞി കോഴിക്കുട്ട്യേളില്ലേ അതേപോലെ ഇങ്ങനെ പിന്നാലങ്ങെനെ നടക്ക്ണ്ടാവും. അതൊന്നൊന്നുല്ല അഞ്ചും ആറു ആയിട്ട്. ഇതിനൊക്കെണ്ട്. ആൺമയില് ഒരെണ്ണെ കാണത്തൊള്ളു പെൺമയിലാണ് ഒത്തിരി.
ആഹ് മെനിഞ്ഞാന്ന് ദേ ഇവിടെ എന്റെ ഒരു നെയ്ബർ എന്റെ ബന്ധു ഒരു കസിൻ കസിന്റെ വീടിന്റെ മുറ്റത്തിരുന്ന് ആൺമയിൽ ഡാൻസ് കളിക്കുന്ന കണ്ട്.
ആഹ് ഡാൻസ് കളി ഒക്കെ ഇവിടെയൊക്കെ ഇണ്ട്ട്ടോ. ഇവിടെ ഫുള്ള് ഒരു പാ ആദ്യം ഇവിടെയൊക്കെ ഫുള്ള് റബ്ബറും കാടും പടല് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം മൊ ത്തം വെട്ടി പ്പം മുഴുവൻ ഫുള്ള് ങ്ങനെ വീട് വെക്കാനും പിന്നെ തെങ്ങ് അങ്ങനൊക്കെ വെക്കാൻ വേണ്ടീട്ട് ഫുള്ള് വെട്ടിയിരിക്കാണേ. അപ്പൊ പോ തൊറസായ സ്ഥലാണല്ലോ അപ്പൊപ്പോ ഫുള്ളായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് എണ്ണാണ്, ഹലോ
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ടാ ഞാനും ഇവിടെ ഇവിടെ റബ്ബറാ ട്ടോ റബ്ബറാ റബ്ബർന്ന് പറയുമ്പം ഇവിടെ ഫുള്ള്ങ്ങന മയില് എടക്കെടക്ക് എടക്കെടക്കിങ്ങനെ വന്ന് ഇങ്ങനെ റൊട്ടീറ്റ് അടിച്ച് പോകുന്ന കാണാം. കാ എന്താ വൺ സർക്കീട്ട് അടിച്ച് പോവാ. അ താണ് പരിപാടി ഇവടെ. സർക്കീറ്റടിച്ച് അങ്ങോട്ട് നടക്ക ഇങ്ങോട്ടോടാ അങ്ങോ
ഉം ഉം ഉച്ചയൊറക്കം ഉണ്ടോ?
ഏഹ്
ഉറ ഒറങ്ങോ ഉച്ചക്ക്ന്ന്.
ചെല സമയം ചെല സമയം ഇന്നിപ്പം എന്തര് ചെയ്യണം ഇന്ന് ഞാൻ ആലോയിക്കാ എന്റെ ഹെഡ്സെറ്റ് മാറ്റി കിട്ടുവോന്ന്.
ആഹ് അതിന്റെ ടെൻഷനാല്ലെ.
ഒരാരാഴ്ച ആയതേ ഉള്ളടാ വാങ്ങിയിട്ട് അതാ ഞാൻ ആലോയ്ക്കുന്നെ.
ശരി ന്നാ ഞാൻ പിന്നെ വിളിക്കെ.
യാ ഓക്കെ ബായ്.